വിശേഷ
നല്ല വിശേഷം
ആഹ് മഴക്കെണ്ടോ
മഴക്കെണ്ട് മഴ പെയ്യ്ണു തോര്ണുണ്ട്
ആഹ് ഇന്ന് കൊഴപ്പില്ലാത്ത മഴണ്ട് ല്ലേ
ആഹ് അത് അത്
ഉം ന്നട്ടെന്തെക്കെ ചോറൊക്കെ തിന്നോ
ചോറൊക്കെ തിന്നു
എന്തേക്ക് സ്പെഷ്യല്ണ്ടോന്ന് വെള്ളിക്കായതോണ്ട്
ഉം ചിക്കണ്ട്
ആഹ് പിന്നെ മക്ക്ളൊക്കെ പോയീലെ
മക്കളൊക്കെ പോയി വരാരായി
ആഹ്‌ വെ
ടൈമൊന്നും പോണതറിണില്ല്യാ
സമയൊക്കെ എയ്ലേ പോവാണ് ല്ലേ നമ്മളെ പണി പിന്നെ അയ്ന്റീക്കൂടെ ഓരോരോ പണി വേറെ വേറെ പണികള് ഓ ടൈമെടു ഉം ടൈമെടുക്കാ ചെറിയെ നെറ്റ് ഓൺലൈൻ വർക്കൊക്ക അങ്ങന ചെയ്തു കൊണ്ട് നടക്കാണ് അല്ലാ ന്നുല്ല വല്ലതും ചെയ്യണണ്ട്
ക്കെന്താ ചെയ്യണ്
വല്യോള് പ്ലസ് വണ്ണിലാണല്ലോ പിന്നെ മ ഇവള് അഞ്ചില് ചെറുത് മൂ എൽ കെ ജി അല്ല എൽ കെ ജിയല്ല ബാലവാടി
ആഹ് മൂന്നും പെൺകുട്ടികളാ ഉം
മക്കളാ
സ്കൂൾ പോയി വല്യോനൊമ്പതാം ക്ലാസ്സിലാണ്
ആഹ്
ചെറുത് രണ്ടില് നടുവത്തത് നാലായില്
ആഹ്‌ പിന്നെ ഓ സ്കൂളിന്ന് വിളിച്ചേനി അപ്പ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇക്കേന് ഇപ്പ ഞങ്ങള് ഓൾക്ക് വില്ല അല്ല വേറെ സ്കൂള് കിട്ടീക്കിണ് ഇപ്പം വേ അവള് പഠിച്ച സ്കൂള്ന്ന് വിളിക്ക അവൾക്ക് സീറ്റ് കിട്ടീക്ക്ണ് ഇവിട്ക്ക് പോരനൊഴിച്ച് കാണ്ടെ അപ്പൊ ചേർത്തു ഓൾറെഡി മ മറ്റേ സ്കൂളില് യൂണിഫോമൊക്ക വാങ്ങി അപ്പൊ ഇവിടെ സീറ്റ് ഇവൾ കിട്ടീക്ക്ണ് ആദ്യം കിട്ടീക്കണെങ്കി ഇവിടെ പോവേനു ആദ്യം കിട്ടിയില്ല ആദ്യം കൊറച്ച് ദൂരേ കിട്ടിയ പിന്നെ ഇവിടെ അടുത്ത് കിട്ടി പ്പോ അങ്ങനെയൊക്കെ ഉം
അടുത്താവുമ്പോ ഒക്ക സുഖാണ് പോവാനും
ആഹ്‌ അതെന്നെ എന്നിട്ട് എന്തൊക്കെയാ എന്നിട്ട് വിശേഷങ്ങളൊക്കെ സുഖല്ലേ?
സുഖാണ് ഫുഡ് കഴിച്ചീല്ലേ
ആഹ്‌ ഫുഡൊക്ക കഴിച്ച് ഞാൻ വെറുതെങ്ങനെ കുത്തിർന്നപ്പന്നാ വിളിച്ചോക്കട്ടെ വിചാരിച്ച്
ആഹ്‌ ഫാമിലിയായിട്ട് എവിടക്കും പോക്കൊന്നുയില്ലേ?
അങ്ങനെ ആഹ് പോകലുവച്ച പ്ലെയിനിലൊക്ക പോകോന്നല്ലാതെ നമ്മള് അങ്ങനെ പോവാറൊന്നുല്ല ഇപ്പൊ കല്യാണങ്ങളൊക്ക ഒണ്ട് ആഹ് ആനിയന്റെ കല്യാണോം കാര്യങ്ങളൊക്കണ്ട് അതിന്റെ കൊറച്ച് തെരക്കിലും പിന്നെ അമ്മൂന്റെ കുട്ടിയെ ഏഹ് ആക്സിഡന്റായി അതിൻ്റ കൊറേ അങ്ങനത്ത പ്രശ്നങ്ങളൊക്കെയാണ്
ആഹ്‌ പ്പയിനഅങ്ങനല്ലേ വണ്ടീല് ഞമ്മളങ്ങട്ട്
ഉം
ശ്രദ്ധിച്ചാലും പിന്ന ചെല വണ്ടീക്കങ്ങ ബസ്സാ ബസ്സാണേന്നെ ഞമ്മള് ബസ്സികേറിയാലും രാത്രി പേടി ആവും,
എന്താ കേൾക്കാത്തത്
കേൾക്കണില്ലാ
ആപ്പ ശരിയായി
പിന്നെ പേടിയാവും ബസ്സിലൊക്ക കേറുമ്പളേ ആഹ് നല്ല സ് ടിലേക്കാരുടെ ഇവന്മാര് ഇതാക്ക എത്രേ ആക്സിഡന്റും അപകടോം ഇതൊക്കെയാണ് ഒണ്ടാവണത് പ്പ മനുഷ്യന്മാര് ശ്രദ്ധിക് ക്കായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാ ഒരു കൊഴപ്പുംണ്ടാവൂലാ
എത്ര പഠിച്ചാലും ഇതാവുല്ല
അതെ അതെ
അങ്ങതെ കാലം എല്ലോം അങ്ങനെ തന്നെ
മനുഷ്യൻമാർക്ക് ഒന്നിനും ഒരു വെലല്ലാത്തൊരു ലോക കാലയിക്കണ് ഹും
പിന്നെക്കപേടിയാണ്.
അഹ് പ്പപേടിന്നെയാണ് പണ്ടത്തെ മാതിരിയല്ല മനുഷ്യൻ അങ്ങനെ പിന്നെ മക്കളൊക്കെ വരാനായില്ലേ? ച്ച്
മക്കളൊക്കെ വരാരായി.
ഉും നാല് മണിക്കുള്ളത് ആക്കാനായില്ലേ? മക്കക്ക് ചായും കടിയും കാര്യങ്ങളൊക്കെ
ചായ കടിയെ എന്തേലും പഴോ എന്തെലുക്കെണ്ടെങ്കിണ്ടാക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെലുക്കെണ്ടാവും അല്ലെപ്പഒന്നുല്ലെങ്കി അങ്ങനെ കൊടുക്കും അൽഞാന് മഴ ഇല്ലാത്തുബോള് ചെൽപ്പം കടിയൊന്നും ഇല്ലാത്തുമ്പോഴൊക്കെ പിന്നെ വെള്ളം ടാങ്ങ്ണ്ടിവിടെ ഇക്ക കൊട്ന്നത് അത് കലക്കിട്ട് അങ്ങനെ കൊടുക്കും ഓൽക്കത് കിട്ടിയാലും മതി. ഈ ചോറും കൂട്ടാനൊക്കെ കണ്ടാവും പക്ഷെ ഓൽക് വന്നത് കഴിച്ചാൽ മതി അത്
അന്നെ ഇവര് പിന്നെ ചോറ്ന്നെ ഞാൻ കൊട്ക്കല് ചോറ് മതിയറിം
കുട്ടി ചോറ് തിന്നൊയി ഇല്ല തിന്നിട്ടില്ലാറിം ഓർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനം ഇപട്ന്ന് കൊണ്ടോയി ഔട്ന്നെനെ പലവിധ കൂട്ടാനങ്ങള് കിട്ട്
ആഹ് സ്കൂള്ന്നെ ഇണ്ടല്ലോപ്പൊ അയിന് പലെ കൂട്ടാനാളിപ്പൊ
മിഞാന്ന് ഇതുപോലെ ഞാന് കൊടുത്തയിച്ചിരുന്നു കൂട്ടാന് ഞാൻ അച്ചാറ് വാണോയ്ച്ച വാണ്ട ഉപ്പേരി വാണോയ്ച്ച വാൻണ്ട പപ്പടം വാണോയ്ച്ച വാണ്ട ഒന്നുംവാണ്ട ഞാൻ കിഴങ്ങും സോയാബീനും ഞാൻ എന്തെകാട്ടി അവ്ട്ന്ന് വെട്ച്ച്തിന്നോളിറഞ്ഞിട്ട് കൊടുത്തയച്ചു അയില് കുട്ടി ചോറും തിന്നിട്ടില്ല ഒന്നും തിന്നിട്ടില്ല വന്നക്ക്ണ് അപള്ളിന് അനുസരിച്ച് എന്തേലും ഓല്ക് സ്കൂൾന്ന് അങ്ങനെ കഴിക്കുമ്പോ അതൊരു ഇതാണ് വീട്ടിലൊന്നും അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂലങ്ങനെ സ്കൂൾ പോവുമ്പോഴൊക്കെ
അഹ് ആഹ്
ഇങ്ങനെണ്ടാക്കി കൊടുക്കും
പിന്നെ എന്താ ഉള്ളതീച്ചണ്ടാകി കൊട്ക്കും അങ്ങനെ ഇൽ ചിലപ്പോൾ പറ്റാത്തതാണെങ്കിൽ മിണ്ടാതെടും
ഹി ഹി അപ്പൊ പറയില്ലാ ഓ രണ്ടാമതോക്കാണ് അങ്ങനത്തെ വല്യോ
അത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ കുട്ടികള് കൂട്ടാൻ അതേപോലെങ്ങട്ട്കോൺടും ഞാൻ പറിം നങ്ങള് കൂട്ടിട്ടിലെ ഇങ്ങള് ഒപ്പിരിക്കണേ കുട്ടികൾക്ക് കൊടുത്താ മതിന്ന്പറിം
ഹി ഹെ അത് കൊടുക്കും അത് ഓലന്റെ അത് കൊടുക്കൂലെ ഇല്ല അങ്ങനെ കൊണ്ടരുലേ
നെല്ലിക്കൊക്കെ ഇഷ് നെല്ലിക്ക ഇല്ല നെല്ലിക്കൊക്കെ ഇഷ്ട്ടാണ് നെല്ലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഓര് കഴിക്കൂ
ആ
പിന്നെ ഇങ്ങനെ കേക്ക് അങ്ങനൊക്കെ എന്തേലു ഒക്ക ഇണ്ടാക്കല്ണ്ടോ
ഇല്ല ഞാൻ അങ്ങൻത്തൊന്ന് ഇണ്ടാക്കൽല്ല മോള് കോറെക്കെ ഇണ്ടാക്കും
ആഹ്
ഇങ്ങള് ഇണ്ടാക്ക്ണ്ടോ
ഇല്ലയ്
ഉം ഞാനിങ്ങനെ നെറ്റ് വർക്ക് കൊർച്ചായിട്ട് കൊർച് കാലായിട്ട് ഇണ്ട് ഇങ്ങൻത്തെലൊക്കെ അങ്ങനെ പല വർക്ക് ചെയ്യ്ണ് ണ്ട്
ഇപ്പൊ എന്തേലോക്കെ ഒര് ബിസ്നസ് ജോ ജോ എന്തേലൊക്കെ ഇണ്ടെങ്കിലേ ഞമ്മക്ക് അതോട്ട്ങ്ങനെ പോ എതാലും വീ ട്ടില് രാവിലെ പണിയൊക്ക കഴിഞ്ഞാ വെർതെര്കാണ് അപ്പൊ ഇങ്ങനൊക്കെ എന്തേലോക്കെ ഞമ്മ്ക്ക് കിട്ടാ നമ്മക്കും സന്തോഷാണ് ഇതില് പങ്ക് വെക്കാനൊക്കെ അമ്മക്കും ഇങ്ങനെ ണ്ടുവുമ്പ അയില് നല്ല ആൾക്കാരും സാറുമാരും ഒക്ക ഇണ്ടെങ്കി നമ്മ ക്ക് ഓലത് കേൾക്കുമ്പോളൊക്കെ സന്തോഷാണ്
ആ ഞമ്മക്ക് എന്തേലൊക്കെ എന്തെലും ഞമ്മള ആവശ്യത്തിന് വാങ്ങാനും ഒര് മെക്സിക്ക ആയാലും ഒരു ഫോൺല് നെറ്റെറ്റാനും ആരോടും ചോഴിച്ചണ്ടല്ലോ
ആ അതെ
ഞാന് ഇപ്പോ കൊർച്ചാലായിട്ട് ഇന്റെ കാര്യങ്ങളൊക്കെ ഞാനെന്നെ
ആ
ഇങ്ങനെ ഇണ്ടാക്കല് ചെയ്യലെന്നെണ് കൊർച്ചൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെ ചെർതായിട്ട് തോനന്നില്ലെങ്കിലും കൊർച്ചൊക്കെ നമ്മക്ക് കിട്ട്ണത് ഇണ്ടല്ലോ
ആ അതെ ഞമ്മക്ക് എന്തേലോക്കെ ഇണ്ട് ങ്കി പിന്നെ അവരോട് ചോഴി ക്കണ്ടേ അമ്മക്ക് നമ്മള ഇഷ്ടത്തിന് ഞമ്മുക്ക് ഇഞ് എന്തേലും വേടിച്ച് തി കഴിക്കണങ്കിലോ
ആ മക്കൾക്ക് ഇപ്പ പെൺകുട്ടിയളൊക്ക ആവുമ്പേ എന്തേക്കെ കാര്യങ്ങള് വാണെന്നറിയോ ഓൽക്ക് എത്തിച്ചാ എ ത്തണ്ടേ നമ്മള് എല്ലം എത്തിച്ചാ എത്തൂല
ആ അതെ
ഉം കൊറെ നമ്മള് ഇല്ലാതാ പോലും ചോയിക്ക്ണത് പിന്നെ കൊറെ കണ്ണ് ചിമ്പും ന്നാലും ഞാന അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും വാങ്ങലില്ല
നാളെ മോള ബർത്തിഡേ ആണ്
ഏ ബർത്തിഡേ
ബർത്തി ഡേ ച്ചാല് ഉം എ ഏഴ് വയസ്സ് തെകയാണ് അപ്പൊ കുട്ടിയെൾക്ക് മുട്ടായി വേണം മുട്ടായി വേണം ഞാൻ പർഞ്ഞു കടലാസ് അന്ന് ഒന്നാം ക്ലാസ്സിലായപ്പോ മാഷ് പർഞീന്നു
ആ
പിന്നെ കുട്ടിയെൾക്ക് മിഠായി ഒന്നും വേ അങ്ങനെ കൊട് ക്കണ്ട ഇങ്ങള് ഇങ്ങനെ കടലാസ് പെൻസില് അങ്ങനെ എന്തേയിലൊക്കെ കൊടുക്കാണെങ്കി കുട്ടിയാക്ക് അതൊരു ഉപകാരപ്പെടും
ആഹ്
അപ്പ അങ്ങനൊക്കെ വന്ന് പറഞ്ഞു പിന്നെ ഞമ്മള് സ്കൂൾല് ഓൽക്ക് പച്ചക്കറി കൊട്ക്ക എന്തേലൊക്കെ ഇതാക്കാന്
ആ പുസ്തകം പുസ്തകം കൊട്
അല്ലെ അമ്മള് ആ അല്ലെ അമ്മള് പായസം കൊട്ക്ക അങ്ങനെയൊക്കെ ആവുമ്പോ ഓൽക്ക് സന്തോഷം കുട്ടിയാക്കൊക്കെ കിട്ടും ചെയ്യും
അതന്നെ
ആപ്പൊ മൂട്ടായി വേണം എന്നാ ഞാൻ പർഞ്ഞു മൂന്ന് കൂട് കടലാസ്പെൻസിൽ വേണം. കുട്ടിയാൾക്കൊക്കെ കൊടുക്കാന് ആ അപ്പൊ അങ്ങനെ പർണു മിഠായി വേണന്നൊക്കെ പറീണ് ണ്ട്.
ആഹ് മുട്ടായി കൊടുത്തേക്കെര്ത് ന്ന് ഇബടിം പറേയ്ല്ണ്ട് ടീച്ചർമാര് പക്ഷെ ഇന്നാലും കുട്ടിയാള് മുട്ടായി കൊണ്ടോകും.
മിഠായി വേണ്ടാന്ന് അപ്പോള് മിഠായി കൊണ്ടോവാണ് അർഞ്ഞു. മറ്റുള്ള കുട്ടിയാളും ഒക്കെ ഈ പിന്നെ അതുവല്ല ഈ കഴിക്കുമ്പോ ഈ കടലാസ് ഇതൊക്കെ വേസ്റ്റും പേപ്പറും ഇതൊക്കെ ആകുമ്പളും അപ്പോ പിന്നെ അങ്ങനെ ആകുമ്പോ കുട്ടിയാക്കൊരു താണ് കടലാസ് പെൻസില് അങ്ങനത്തൊക്കെ എന്തെലൊക്കെ ആവുമ്പോ
അതന്നെ
പിന്നെ സ്കൂക്ക് അമ്മക്ക് പായസം എന്തേലും കൊട്ക്കണം എല്ലാ കുട്ടിയാക്കും കുട്ടും പാല്ള്ള പാല് കൊടുക്കല്ലോ കുട്ടിയാക്ക് അപ്പൊ പാല്ള്ള ദിവസം ഇഞ് ഞമ്മള് സ് സാധനം കൊടുത്താ മതിയാർഞ്ഞു ഇന്നാ പിന്നെ
ഏഹ് ആഹ്
അപ്പൊ പിന്നെ ഞമ്മള് കൊർച്ച് പൈസേ ആവൊള്ളു മറ്റേത് പാല് ഓലെന്തായാലും കുട്ടിയാക്ക് പാല് കാച്ചി കൊടുക്ക്ണ് ണ്ട്.
ആഹ്
അപ്പ ആഹ് ടൈമില് അന്നത്തെ ദിവസം അമ്മള് കൊടുക്കാണ്ന്ന് ഇണ്ടെങ്കില്
ആഹ് പറ്റും ലേ
ആ പറ്റും
ആയിക്കോട്ടെ ആഹ് അങ്ങനെ കാട്ടിയാലും മതിയേലൊ.
ഉം
അയിക്കൂടെ കൊറച്ച് സേമിയേനും പിന്നെ സാബുനരി വേണെങ്കി അതും കൊർച്ച് പഞ്ചസാരിയല്ലേ ഇപ്പ മാണ്ടിയേതൊള്ളൂ.
ആഹ് അതെ അപ്പൊ അങ്ങനെ ഞാൻ ഓളോട് പറിം ഫസ്റ്റും, സക്കന്റു ‌ ഒക്കൊ ഒള്ളു അങ്ങനെ കഴിക്ക പിന്നൊന്നും അങ്ങനെ
ആഹ് ഞാ ഞങ്ങളങ്ങനെ മുട്ടായി എന്തെങ്കിലു ഒരു പേക്ക് വാങ്ങിക്കൊടു
ആദ്യെക്കെ ഞങ്ങള് ഇവിടെ എട്ത്ത്ക്കൊക്കെ കൊടുത്തീനു ഞാപ്പ കൊടുക്കലൊന്നുല്ല. ക്ക അവനാന്റോടൊക്ക ഇണ്ടാവല്ണ്ട് പിന്നെ ഇപ്പോ ഒക്കെ കേക്കാണ് കേ ക്കൊന്നും പിന്നാർക്കും കൊടുക്കാനൊന്നുംണ്ടാവില്ലല്ലോ എല്ലാർ കും പിന്നെ ഇവിടെ മുട്ടായിന്ന കേക്കാണ് എല്ലാർക്കും മു മുട്ടായി കിട്ടിക്കൊട്ടേച്ചിട്ട് ഒരു പേക്കറ്റ് മുട്ടായിയൊട്ന്ന് എല്ലാർക്കും കൊടുക്കും.
ആഹ്
ഉം നിക്ക് പിന്നെ ഒരു മിൻറ്റ്. ആഹ് ന്നയ്ക്കോട്ടെ
ന്നാ പിന്നെ വിളിക്കാ
ആഹ് ആയ്ക്കോട്ടെ